ഹലോ
അങ്ങനെ എന്തൊക്കെയാ വർത്താനം
നല്ല വർത്താനം അങ്ങനെ പൊന്നു സുഖായിരിക്കുന്നു
ആഹ് ആഹ് ഓക്കെ എന്താ വൈകുന്നേരം ഇത് ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ഇല്ല ഉണ്ടാക്കാൻ ഒരുങ്ങുന്നേള്ളൂ ചായക്കു നമ്മളെ ചായകുടിയൊക്കെ കഴിഞ്ഞോ
ഇല്ല ചായക്കൊടി കഴിഞ്ഞിട്ടില്ല മഴ നല്ല മഴ ഇണ്ട് ഇവിടെ അപ്പം ഇങ്ങനെ മടിച്ച് കിടന്നിടത്തുന്ന് എണീക്കാൻ മടിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു
ആഹ് നല്ല മഴ മഴക്കാലം ആവാണോല്ലോള്ളൂ വ നല്ല മഴയാവൂലേ
മ് മ് ആ അങ്ങനെ വേനൽ മഴയാണ്
ഇവിടേം നല്ല മീ മഴ മൂടി വരുന്നുണ്ട്
ഓ ഓ അയ്ശരി വേനൽ ആയോണ്ട് കിണറ്റിലൊക്കെ വെള്ളം കുറഞ്ഞിരുന്നു വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിന്
ആ വെള്ളത്തിന് ബുദ്ധിമുട്ട് തുടങ്ങി വരുന്നേ ഉള്ളൂരു അപ്പോഴൊക്കെ മഴ പെയ്ത് തുടങ്ങിയോണ്ടേ കുറച്ച് ആശ്വാസം ആയിട്ടുണ്ട് ഇപ്പൊ
ആ ആ മഴ പെയ്തോണ്ട് കിണറില് വെള്ളം കൂടിയോ
ആ കൊറച്ചൊക്കെ കൂടി വരുന്നുണ്ട് കൊഴപ്പല്ല
ഉം ഉം ചൂട് ചൂട് എങ്ങനെ ഉണ്ടായിരുന്നു വേനൽച്ചൂട്
ആ ഓ നല്ല ചൂടാ ചൂട്കൊണ്ട് കുട്ടികളൊക്കെ എന്താ ഉറങ്ങാൻ കഴിയണ്ടേ ഏ കുറച്ച് ദിവസായിട്ട് ഇപ്പം മഴയും ഇതുവായിട്ട് കൊഴപ്പല്ലാതെ അങ്ങനെ പോണ്
അ ആ ഓക്കെ ന്നാ
വേനൽമഴ ഒരാശ്വസം ആയിട്ടുണ്ട് ഇപ്പൊ
ആ ഓക്കേ പിന്നെ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ
ഓ കൊഴപ്പല്ലാതെ ചെറിയ ചെറിയ യാത്രകളൊക്കെ വല്യ യാത്രകളൊന്നുല്ല ചെറിയ ചെറിയ യാത്രകളൊക്കെ പോകാറുണ്ട് കുട്ടികളെയൊക്കെ കൂട്ടിട്ട് നിങ്ങള് എങ്ങനെ യാത്രൊക്കെ പോയലുണ്ടോ
ഓ ഞാന് യാത്രകളൊക്കെ പോവാറുണ്ട് യാത്ര ചെയ്യാൻ നല്ല ഇഷ്ടാണ്
ഇപ്പം അടുത്ത് എങ്ങട്ടാ പോയെ
ഇപ്പം അടുത്ത് പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ് അത് ഫാമി ലിഎല്ലാരോടും കൂടയാണ്ട് ഞങ്ങള് ബസ്സിലായിരുന്നു പോയത്
ആ അത് രസൊള്ള മ് എല്ലാരും കൂടെ കൂടി ബസ് കേറി പോയിട്ടുണ്ടാവല്ലേ
ആഹ് അതെ അതെ ബസ് കയറി പോയി അവിടെ എത്തി അവിടെ കൊറച്ചാര ഇരുന്നു പിന്നെ അവിടുന്ന് അവിടുത്തെ ഫുഡ് ഐറ്റംസ് ആയ ചായ ആഹ് അടുത്ത സ്പെഷ്യല് കല്ലുമുക്കായ ആങ്ങ ത്തെ ഓരോന്നൊക്കെ വാങ്ങി കഴിച്ചു അതേപോലെ തന്നെ അവിടുത്തെ അവിടു ത്തോരോ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്തു പിന്നെ അവിടെ കുറേ നേരം വർ ത്താനം പറഞ്ഞിരുന്നു
ഉം ബീച്ചില് പോണത് ബീച്ചിലൊക്കെ പോവാന്നർന്ന എപ്പോളും നല്ല രസാ എത്ര പോയാലും മടി വരാത്തൊര് സംഗതിയാണ് എന്നും പോവാൻ തോന്നണൊരു സ്ഥലാണ്
ആഹ് പിന്നെ നമുക്ക് ഈസി ആയിട്ട് പോയി പോരാനും പറ്റിയ ഒരു സ്ഥലമാണ്
ആഹ് എപ്പൊ പോയാലും ഇഷ്ടം പോലെ കാ കണ്ടിരിക്കാനും കാറ്റൊണ്ടിരിക്കാനും ഒക്കെ സുഖ രസാണല്ലോ പിന്നെ അവിടുത്തെ സ്നാക്സും കാരേം ഐസ്ക്രീമും ഒക്കെ കഴിച്ച് മക്കളൊക്കെ കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോ ഫാമിലിയൊക്കെ ആയിട്ട് ട്ട് പോകുമ്പോ നല്ല രസാ
ആഹ് അതെ അതെ
ഉം
പിന്നെ സ്കൂളൊക്കെ തൊറക്കാറായില്ലേ
ഓഹ് സ്കൂളൊക്ക തൊറ‌ ക്കാറായി ഇനിപ്പ അയിന്റെ ചുറ്റുപാടുകളായി യൂണിഫോമ് ബുക്ക് കൊടാ ബാഗ് ഒരുക്കാനായി ചേർത് ത്തലൊക്കെ കഴിഞ് തൊടങ്ങി ഓരോരുത്തരെ ഓരോരുത്തരെ ചേർക്കല് തോടങ്ങി
ആഹ് ആഹ് പിന്നെ സ്കൂളിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിയാ
ആഹ് കൊറേശൊക്കെ വാങ്ങി തുടങ്ങിട്ടുണ്ട് ഇനി ഓരോന്നോരോന്ന് ന്നിങ്ങനെ വാങ്ങണം ഒരുമിച്ച് ഏഹ് ഒരാൾത് വാങ്ങി തൊടങ്ങി ഉം ചേർത്തി യൂണിഫോമ് വാങ്ങാണ്ട് അടിക്കാണ്ട്
ആഹ് ആഹ് ആഹ് ഓക്കെ
ഓരോരുത്തര ചെറിയ ക്ലാസുകളിലൊക്കെ ചേർത്താണ്ട് ഉം അവിടെക്കെങ്ങനെ സ്കൂളിലൊക്കെ പോവാനൊക്കെ അടുത്താണോ സ്കൂളൊക്കെ മദ്രസൊക്കെ
ആഹ് സ്കൂളും മദ്രസൊക്കെ തൊട്ടടുത്തു തന്നെ മദ്രസ് ഏഹ് തൊട്ടടുത്താണ് സ്കൂളിലേക്ക് കൊറച്ചൊന്ന് നടന്ന് പോവാൻ വണ്ടില് പോവാന്ണ്ട് മദ്രസ് ഇവിട്ന്ന് വീട്ടിന്ന് വീടിന്റെ മുന്നിലന്നാ മദ്രസ്
ഉം പിന്നെ കുട്ടികളൊക്ക പോവാന് ഇൻട്രസ്റ്റ് ആവുല്ലോ ദൂരെ ആകുമ്പോ ബസ്സിലൊക്കെ കേറി പോവാന്
ആഹ് ആഹ് അതെ അതെ
ഉം പിന്നെന്താ മഴേക്കാവുമ്പോ നല്ല ഇതാണല്ലോ
ആഹ് അതെ കോടെജ് ഉം കോടേചൂടി പോവാനും ഒക്കെ നല്ല ഇന്റെറസ്റ്റ് ആകും
ഉം ഉം പിന്നെ കാലാവസ്ഥക്കെ എങ്ങനെ നല്ല മഴ ഇണ്ടാവോ വെള്ളം കേറണ സ്ഥലൊക്കെയാണോ മഴക്കാലായ ഇപ്പൊ ജൂൺ മാസോം സ്കൂള് തൊറക്കലും ഒക്കെ ഒരുമിച്ചാന്നല്ലോ വരുന്നെ മഴക്കാലോം ആഹ് സ്കൂളുകൾക്കൊക്കെ പോവാനൊക്കെ ബുദ്ധിമുട്ട് വരൂല്ലേ അപ്പൊ
ആഹ് ബുദ്ധിമുട്ട് വരും ഞങ്ങള് അവിടെ ഏഹ് നല്ല പ്രളയത്തിന്റെ ടൈമിലൊക്കെ ഞങ്ങളെ വീട്ടില് നന്നായിട്ട് വെള്ളം കേറിയിരുന്നു. ഒരു നെല മൊത്തം വെള്ളം കയറി ഒന്ന് രണ്ടീസം വെള്ളൊക്കെ നിന്നിരുന്നു.
അപ്പെന്താ ചെയ്യാ അങ്ങനെക്കെ വരുമ്പോ?
അപ്പ നമ്മള് നമ്മളെ സാധനങ്ങള് മേലേക്ക് കേറ്റും. മേലെ മേലേ ക്ക് സാധനങ്ങളൊക്കെ മേലെക്ക് കേറ്റും. അത്
അടുത്ത ഏഹ് വീട്ക കുടുംബ വീട്ട്ക്കൊക്ക പോവാൻ മതില്ലേ.
ആഹ് ആഹ് കുടുംബ വീട്ടിലേക്ക് മാറി താമസിക്കും ചെയ്യും. പിന്നെ അതൊന്നല്ല ഇതീ വെള്ള എറങ്ങിയാലാണ് നമ ക്ക് എല്ലാ ബുദ്ധിമുട്ടും വീടിന്റെ വീടിന്റെ ഉള്ളിലൊക്കെ വീട് ഉം ഉം.
നല്ല ബുദ്ധിമുട്ടാവുലേ. മഴക്കാലം വര്ന്നന്നെ പേടിയാവും അങ്ങനാവുമ്പോ.
ആഹ് അതെ മഴക്കാലം വര്നെതന്നെ പേടിയാ.
ആഹ്. കുട്ട്യേളൊക്കെ ആകുമ്പോളാണ് കുട്ട്യേള് ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലാവു മ്പളാണ് അധികം ബദ്ധിമുട്ട് വെരാ.
ആഹ് അതെ അതെ.
ഉം. മഴക്കാലം ആവാ തായി തൊടങ്ങിയല്ലോ അയിനുള്ള ഒരുക്കങ്ങളൊക്കെ ആയോ?
മഴക്കാലത്തിന്റെ ഒരുക്കങ്ങള്
മഴക്കാലത്തിന്റെ ഒരുക്കങ്ങളെന്ന് പറയുമ്പം പിന്നെ വീടും പരിസരൊക്കെ ശുദ്ധിയാക്കാ. മഴക് രോഗങ്ങളൊക്കെ ഒരുപാട് വരൊല്ലോ കൊതുക് കെട്ടി ന്ന് മഴ മഴക്കാല രോഗങ്ങള്. അതും കൂടി ഇതിന്റെ കൂടെ ഒരുമിച്ച് വരാൻള്ളതാണ്.
ആഹ് ആഹ്. അതൊക്കെ വീടും പരിസരവൊക്കെ എപ്പോഴും വൃത്തിയിലെന്നേണ്.
കൊ കൊതുക് മുട്ട ഇട്ടിട്ടേ ചെറിയ ചെറീ ചെര് ട്ടകള് ഈ ബോളുകള് ഇതൊക്കെ മതി കൊതുകൾക്ക് മുട്ട ഇട്ട് പെരുകാന്. പിന്നെ അയിന്റെ കൂടെ മഴയും കൂടി തണുപ്പൊക്കെ ആവുമ്പം പെട്ടെന്ന് അസുഖങ്ങൾ പടർന്ന് പിടിക്കൊല്ലോ.
ആഹ് അതെ അതെ. ഇപ്പൊ കൊറെ സ്ഥലത്ത് മഞ്ഞപ്പിത്തം അങ്ങൻ ത്ത രോഗങ്ങളൊക്കെ പറഞ്ഞ് കേൾക്കുന്നുമുണ്ട്.
ആഹ്. പെട്ടെന്ന് രോഗങ്ങളും വളർന്ന് ങ്ങ അയ്നുള്ള ബോധവൽക്കരണം ഇങ്ങ നടന്നോണ്ട്ക്ക്ണ്ടല്ലോ നമ്മള് ആരോഗ്യവകുപ്പായിട്ടും
ആഹ് ആഹ് അത് ഞങ്ങളെ നാട്ടിലും ഉണ്ട്ട്ടോ. ബോധവൽക്കരണും പിന്നെ വീട് വൃത്തിയാണോ ന്നൊ ക്കെ പരിശോധിക്കാൻ വര് ആൾ ആൾ ഇവട്ത്തെ ആശാവർക്കറൊക്കെ വീട് വൃത്തിയാണോ ചെരറ്റകളൊക്കെ ഇണ്ടോ അങ്ങനത്തെ പരിശോധനക്കൊക്കെ വന്നിരുന്നു. അതൊക്കെ നല്ല കാര്യമാണ് നമ്മളെ രോഗങ്ങളൊക്കെ കൊർക്കാനും.
ആഹ് ഞമ്മളും കൂടി ഓല കാ ഓ അവര് വന്നാലും ഇല്ലെങ്കിലും നമ്മള് ശ്രദ്ധിക്കണം ശരിക്ക്. നമ്മളെ കാ നമ്മളാവ ശ്യാണല്ലോ രോഗം വരാതിരിക്കാൻ ന്ന്. മ നമ്മളെ രോ ആരോഗ്യം മക്കളെ ആരോഗ്യം കുടുംബത്തിന്റെ ആരോഗ്യൊ ക്കെ നമ്മളെ കയ്യിലാണല്ലോ.
ആഹ് അതെ അതെ.
അത് നമ്മള് ശ്രദ്ധിച്ചാല് അത്രയും സുഖം. മഴ വര്നേന് മു ന്നെന്നെ ഒരുങ്ങിയാല് അതൊക്കെ നല്ല ക്ലീൻ ആയാല്, രോഗങ്ങള് ഒരുപാട് മാറ്റംണ്ടാവും വരാതെര്ക്കാനും പാട് രോഗങ്ങള് പടർന്നു പിടിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കാലൊ
ഉം അതെ
പിന്നെ ഭക്ഷണത്തിലും നല്ല ശ്രദ്ധ വേണം ഭക്ഷണൊക്കെ എങ്ങനെ വീട്ടി തന്നെ ഒണ്ടാക്കി കഴിക്കലല്ലേ
ആഹ് അതെ അധികം വീട്ടി തന്നെ ഒണ്ടാക്കി കഴിക്കലാണ് പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്ക്- ഇപ്പൊ പൂതി തോന്നുമ്പോ നമ്മള് പൊറത്ത് പോയി ഷവർമ്മ അങ്ങനത്തെ എന്തെലും - ഒക്കെ കഴിക്കും എന്നാലും അധികം വീട്ടിലുണ്ടാക്കാറ് തന്നെ പതിവ്
ഉം വൈകുന്നേരത്തിന് ചായയൊക്കെ ആയോ ഇണ്ടാക്ക ഉണ്ടാക്കി കഴിക്കാണോ സ്നാക്സ് ഒക്കെ ഒണ്ടാ-
അല്ല ആഹ് വൈന്നെരത്ത് ചെലേന്നുണ്ടാക്കും ഓരോ മൂഡിനനുസരിച്ചാണ് ചെലപ്പം അന്നേരം കെടന്ന് ഒറങ്ങലാകും ഉം ഇന്നപ്പോ ഇന്നേരം ആയിട്ടില്ല
ഉം മഴക്കാവുമ്പോ മടിയാവും ഇല്ലേ
ആഹ് അതെ കെടന്നുറങ്ങാനല്ലേ തോന്ന്ക നമക്ക് പിന്നെ വീട്ടില് കൃഷികളൊക്കെ - കൃഷികള് ചെയ്യാറുണ്ടോ
കൃഷികള് ചെറുതായിട്ടൊക്കെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉള്ളെ കൃഷികളൊക്കെ ഒണ്ടാക്കും ഇന്നിപ്പോ കൊറെ മഞ്ഞള് അതൊക്കെ ഉണ്ടാക്കി ക്ഷീണിച്ചിരിക്ക ഇപ്പൊ ഞാന് മഞ്ഞള് ആഹ് മഴ പെയ്തൊണ്ട് - പക്ഷ അങ്ങനത്തെ പണികൊക്കെ എടുക്കാന് ഇങ്ങനെ തോന്നും ചെറുതായിട്ട് ഒക്കെ നമ്മടെ വീട്ടക്ക് ആവശ്യുള്ള സാധന - സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ഒണ്ടാക്കുവ
ആഹ് ആഹ് ആഹ് അത് വളരെ നല്ല കാര്യമാണ് ഇപ്പൊ പൊറത്തുന്നൊക്കെ വാങ്ങുമ്പോ ഫുള്ള് വിഷ മയമായിട്ടുള്ള പൊറത്തുന്ന് വരുന്നെ - പച്ചക്കറികളൊക്കെ ആണല്ലോ ഉണ്ടാവുക അപ്പൊ നമ്മള് ഉണ്ടാക്കിയാല് നമുക്ക് - ക്ക് വിഷടിക്കാതെ നല്ലത് ഉണ്ടാക്കാലോ
വിഷടിക്കാത്ത ഉണ്ടാവന്ന് നമ്മുക്കും അങ്ങനത്തെ ഇണ്ടാക്കുന്ന ഒരു സന്തോഷമാണ്
ഇണ്ടായി ഇങ്ങനെ കാണുമ്പോ ഏത് സ- ഇങ്ങനത്തെ പച്ചക്കറികള് മൊളക് തൈകളൊക്കെ കുഴിച്ചിട്ട് കായ് വരുമ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷം- ആണല്ലോ ആ സന്തോഷം - എന്നന്നെയണല്ലോ വേണ്ടത് കഴിക്കണെക്കാൾ ഏറെ അത് കാണണതാണ്
അതെ
പച്ചക്കറി നമ്മള് അതൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിച്ചാല് ഇത്തിരി സ്ഥലം മതി
അതെ പിന്നെ പൊതുവെ എല്ലാർക്കും മടിയാണ് പിന്നെ ചെലവർക്കൊന്നും ഒ - ഇൺ പകല
ആഹാ പൊറമേ ജോലിക്ക് പോണ ആൾക്കാർക്ക് ഒന്നിനും ഒള്ളെ സമയം കിട്ടൂല എന്നാലും അങ്ങനത്തെ അവസ്ഥ- ക്കാരും ഉണ്ട് ട്ടോ ഒരുപാട് നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ കൃഷിയൊക്കെ ഇണ്ടാക്കി സ്വന്തമായിട്ട് - ആവശ്യ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള കൃഷികളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാര് ഒരുപാടുണ്ട് ഇണ്ട് ട്ടോ
ആ അതെ അതെ
ഒന്നും ഉം പിന്നെ - ഒത്തിരി ഉള്ള ആൾക്കാർക്കൊന്നും ഒന്നും ചെയ്യാതെ മടിച്ചിരിക്കുന്ന ആൾക്കാരെ കൊണ്ട് പിന്നെ - പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യം ഇല്ല എന്ത് ചെയ്യാനും മടിയായല് പക്ഷെ ആ ഒരു - സന്തോഷം അറിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാക്കാൻ തോന്നും
ഉം ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ വീട്ടില് പച്ച കുഴിച്ചിട്ടതുണ്ടോ
സാധാരണ നാച്ചുറൽ ആയിട്ടുള്ളതൊക്കെ ഉണ്ടേ മാങ്ങ ചക്ക അങ്ങനത്തെ ചെറത് പൈനാപ്പിള് അങ്ങനത്തെ റംബുട്ടാൻ കൂ ഒരു ചാമ്പക്ക അങ്ങനെ ഏകദേശൊക്കെ നാട്ടിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെ കുഴിച്ച മുട്ട ഇണ്ടാക്കിണ്ട് കുട്ടി വീട്ടിൽ തന്നെ ഉണ്ടാവ്ണ്ട് വാങ്ങേണ്ട ആവശ്യല്ല പിന്നെ പുറത്തുന്ന് പുറത്ത് പോയി കഴ വാങ്ങാ നല്ലാതെ പുതിയതായിട്ട് ഐറ്റംസ് ഒക്കെ കാണുമ്പോ വാങ്ങി കഴിക്കും
ആഹ് ആഹ് ഓക്കെ എന്നാൽ ശരിട്ടോ എന്നാൽ പിന്നെ വിളിക്കാം
ഓക്കെ ഓക്കെ